കേക്ക്ന്ന്
വാ കേൾക്ക്ന്ന്ണ്ട്
ആ എന്തുവാ അവട വിശേഷങ്ങളൊക്കെ ആ
നല്ല വിശേഷം എന്താ അവ്ട്ത്ത വിശേഷം
സുഖായ്ട്ട് പോവ്ന്നു ഇവട നല്ല മയെക്ക അണടാ അവടെന്താ പാട്
ഇവ്ട ഭയങ്കര ചൂടാണ്
ചൂടോ അയ്ശരി ഇ ഈ
ഞാ പഠിക്ക്യ ഇപ്പൊ
ആഹ് അപ്പ എവ്ടെള്ള ആഹ് ഓക്കെ ഓക്കെ അപ്പൊ നമ്ക്ക് നല്ല ചൂടാവൂല്ലേ
ആഹ് അവ്ട ഭയങ്കര ചൂടാ സത്യം പറഞ്ഞാല് ചൂടാണ് ചൂയാണ് എന്തവസ്തെ
ആഹ് ആണല്ലേ ഇവിടെൊക്കെ അതാ ഇപ്പൊ ഈ ടൈം ആണ്ട് നല്ല മഴയാണ് പിന്നെ നല്ല മൂടി ഇങ്ങനെ കിടന്നറങ്ങണം നല്ല ഫുഡ് കഴിക്കാനൊക്കെങ്ങനെ തൊരണ്ട് അങ്ങനൊക്കെ തോന്നല രണ്ടു ദിവസായിട്ട് നല്ല മ വെൽ തന്നെ ആയിരുന്നേ ഇപ്പോഴാണന്ന് നല്ല രീതിക്ക് മഴ പെയ്ത് തുടങ്ങിയത്
അത് ശരി പക്ഷെ മഴക്കാന കഴിയാനായി എന്നിട്ട് മഴ പെയ്തു തുടങ്ങിയണ്ട്
അതെ തന്നെ അതെ തന്നെ ജൂണ് കഴിഞ്ഞു ജൂലൈ സ്റ്റാർട്ടയ്തു ഇനിയിപ്പം രണ്ട മൂന്ന മാസം കൂടെ കറക്റ്റ് ആായിട്ട് മഴയ ഉണ്ടാവും പക്ഷെ ഇങ്ങനെ പോവാണ് നമ്മള് എന്താറിയോ അടുത്തത്തിലൊക്കെ നമ്മള് വെളളതിനും ഭയങ്കര ബുദ്ധിമുട്ടും കാരണം ഇപ്പം മഴ പെയ്താലല്ലേ നമുക്ക് ഭൂമിക്കഷായ വെള്ളം എത്തുള്ളൂ ഈ മഴ എന്റെ ടൈമില് മഴ കിട്ടണല്ലോ
അതെ അതെ അത് ശെരിയാ സത്യേറ്റും ആ കാര്യത്തിനോട് യോജി
ആഹ് അതന്നെ അതന്നെ അപ്പോൾ മഴ ആയാലും നല്ല ഓവറയാലും നമുക്ക് പേടി തന്നെയാണ് ഇപ്പൊ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കോ തന്നെ പിന്നെ എല്ലാരും ഇപ്പ മഴ പെയ്താലും സേഫ്ഉള്ള സ്ഥല ആവില്ലല്ലോ എല്ലാർക്കും
അത പിന്നെ അത് മാത്രം കുറച്ച് നാട്ടിലുള്ള പിള്ളര്ക്ക് മൊത്തം
അതെ ആഹാ അതന്നെ അതന്നെ അതന്നെ അതന്നെ അതന്നെ ഞാൻ വിചാരിച്ച നിക്ക് മഴ പെയ്താൽ മതിയുന്ന കാരണം നലവും പെയ്തില്ലെങ്കും എന്നാലും ഒരു രണ്ടു ദിവസം മഴ തക്കാലൊക്കെ ആാവുമ്പോളേ നമുക്ക് പെയ്യണല്ലോ അതാണല്ലോ അതിന്റെ കാരണം എപ്പോഴും നമ്മളിപ്പോ ഈ രണ്ടു മാസം മെയ് മാസം ഏപ്രിലൊക്കെ വെയിലോണ്ടും ഇങ്ങട്ട് മനുഷ്യൻ ആകെ ഇങ്ങട്ട് എടങ്ങാറായിഞ്ഞു കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല എന്നാലും വീട്ടിൽന്ന് നിൽക്കാ കയൂല്ലേ
ആ അത ഞങ്ങളാണ ഇപ്പോഴും ഇടങ്ങുകറ് പിടിച്ചോണ്ടരിക്ക ഞങ്ങൾക്കാണ ഈ പോസ്റ്റിങ്ഉണ്ടയിരൂനു പോസ്റ്റിങ്ങ നോക്ക ഹോസ്പിറ്റലിലൊക്കെ ആ സമയത്ത് പറയണ കുറച്ച് ദൂരം പോയി വരണം യാത്ര ചെയ്ത് വരണം ഒന്നന്നര രണ്ട മണിക്കൂർ യാത്രയില്ലേ അങ്ങോട്ട് ഈങോട്ട് ആവുമ്പോ മണികുർവോടിവരും ച ഞാൻ കൂടിയായിട്ട് ഒന്ന
അവിടെ പൊതുവേ പൊതുവേ മഴ കൊറവ്ള്ള ഒരു സ്ഥല ആ അങ്ങനെയാണ് ലേ
പിന്നെ നോക്കികഴിഞ്ഞാ അവിടെ അവിടെ പെയ്ത ശേഷേ ഇവടെ പെയ്യോള്ളൂ
ആഹ് പെയ്യൊള്ളു അതെന്നെ അവർക്ക് വ്യത്യാസണ്ട് നമക്ക്പ്പോ ഈ മാസം കഴി നമക്ക് അത് കഴിഞ്ഞ് ട്ടാവും അവിടെ അവർക്ക്
ആഹ് അതെ ഇവിടെ ഞങ്ങക്ക് ഒരു മാസം സത്യം പറഞ്ഞാ പൊതുവെ ഡിഗ്രിക്കാര്ക്ക് മീൻസ് ഒരു മെഡിക്കൽ ഡിഗ്രി പഠിക്കുന്നവർക്കൊന്നും അങ്ങനെ വെക്കേഷനൊന്നും കൊട്ക്കില്ല ഞങ്ങക്ക് ഇവിടെ വെക്കേഷൻ തര്ണ്ട് കാരണം അത്രയും ചൂടായിട്ട് ഇവടെ നിക്കാൻ പറ്റ്ല്ല ആൾക്കാർക്ക്
ആഹ് ഇപ്പോ സൗദിയിലെ ചൂ ടാന്ന് പറഞ്ഞിട്ട് ഹസ്ബന്റ് വിളിക്കുമ്പോ പറയും നല്ല ചൂടാണ് ഒന്നിനും വെയ്യടീ കാരണം റൂ പണിയൊക്കെ കഴിഞ്ഞ് റൂമില് എത്ത്മ്പോഴേക്കും ഭയങ്കര ക്ഷീണാ തോന്ന്ണ് നമുക്കെന്താറ്യോ ചൂടായാല് നമുക്ക് പണി ഇട്ക്ക്ണൊക്കെ ഭയങ്കര ഭാരയിട്ട്
ആഹ് കൃത്യത്തിന് എപ്പഴും നമ്മുക്ക് കെടക്കാനാ തോന്ന്ണെ വെയ്യാണ്ടാവും എപ്പളും
ആഹ് വെയ്യാണ്ടാവും അതായത് ഒന്നുകൂടി നല്ല സ്ട്രെസ്സ്‌ല പോലെ ഫീലെയ്യും നമക്ക് എന്നും ഇട്ക്ക്ണ പണ്യന്നെ ആര്ക്കും പ ക്ഷെ ചൂട് കാരണം നമുക്ക് നമ്മളെ ഹെൽത്തും കാര്യയൊക്കെ ഭയങ്കര വീക്കാവും ഒന്നിനോടും ഒരു മൂട്ണ്ടാവൂല അതെ ആഹ് ആഹ് കരിഞ്ഞ് പോവും അതെന്നെ പിന്നെ വെള്ളം തന്നെ നമ്മ നമ്മള് നല്ല പോലെ കുടിച്ചോട്ക്കണല്ലോ ആ ഒരു ടൈമില് മഴക്കാവുമ്പോ നമുക്ക് വെളളം കുടി ക്കേണ്ടന്നല്ല എന്നാലും അത്ര ക്ഷീണം തോന്നൂല എന്ത് ചെയ്താലും അത്ര ക്ഷീണം തോന്നൂല
ആഹ് പിന്നെ അത് മാത്രല്ല ഇപ്പന്നെ അട്ത്ത് കണ്ടില്ലേ നാട്ടില് കേരളത്തിൽ എത്രോ പിള്ളേരാ കൊയഞ്ഞ് വീണ് മരി
ആഹ് അതന്നെ അതെന്നെ അതെന്നെ അതെ അത്ര അതാ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസൊക്കെ എന്തൊര് ചൂടായിരുന്നു അപ്പൊ അതേ രീതി ക്കാവാതിരിക്കാൻ വെള്ളത്തിന് വെള്ളത്തിനെന്നെ ഒരുപാട് ആൾക്കാര് ബുദ്ധിമുട്ടിരുന്നു കാരണ ആ ടൈമില് കെണറ്റില് വെള്ളം ർഞ്ഞോലൊക്കായിട്ട് അപ്പ അങ്ങനൊരു അവസ്ഥ ഇനി അട്ത്ത ഇയർ വരാൻ പാടില്ല അപ്പം അതിന് വേ ട്ട് ഈ ഒര് മാസം ഈ ഒരു രണ്ട് മൂന്ന് മാസം നല്ല പോലെ മഴ പെയ്യന്നെ വേണം അപകടങ്ങളൊ ന്നുല്ലാതെ മഴ നല്ല രീതീക്ക് പെയ്യട്ടെ
അതെ അതെ സത്യം കാരണം മഴ കൂടിയാലും പ്രശ്നാണ് കൊറഞ്ഞാലും പ്രശ് നാണ് ചൂട് കൂടിയാലും പ്രശ്നാണ് ചൂട് കൊറഞ്ഞാലും പ്രശ്നാണ്
ക്കെ മിതമായ രീതിക്ക് വേണം ഇപ്പൊ ഈ ജൂണിലെന്നെ നമുക്ക് സ്കൂളുകളൊക്കെ അവധി വന്നിട്ടുണ്ടായിരുന്നല്ലോ മഴ കാരണം അപ്പോ അന്നൊരു നാലൂസം ലേ സ്റ്റാർട്ടിങ്ങില് ജൂണ് എനിക്ക് തോന്ന്ണ് മദ സ്കൂളൊക്കെ തൊറന്ന ടൈമില് അപ്പൊ അവധിയൊക്കെ ഇണ്ടായിരുന്നു ന ആഹ് അതന്നെ അതന്നെ പിന്നെ എന്താ മഴൊക്കെ പെയ്തുമ്പോ നമ്മ ക്കൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യല്ല നമ്മളെ ഈ സമൂഹത്തിലെന്നെ കൊറെ ആൾക്കാര് ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും അതുപോലെ പിന്നെ തീരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുണോരൊക്കെ ഇണ്ടാവും ഓര്ക്കൊക്കെ ഈ മഴ പെയ്യാന്ന് പറയുമ്പോ ഭയങ്കര നെഞ്ചിടിപ്പേക്കാരം ഇപ്പൊ നമുക്കെന്നെ അറിയാലോ ഓരോ ദുരന്തങ്ങളൊക്കെ ഓരോ കൊല്ലണ്ടാവ്ണത്.
അതെ അതെ അതെ അതന്നെ ശരിയാ അവർക്കാണെങ്കില് ഉരുൾപൊട്ടല് മല ഇടിച്ചിലും ച്ച് താമിക്കുമ്പോ നമ്മക്ക് വല്ല്യ ബുദ്ധി
ബുദ്ധിമുട്ട്ണ്ടാവൂല അതെ അതെ അതെ മറ്റ് മറ്റന്ന് പറയ്ണത് അവര് ആ ടൈമില് അവരെ ഫാമിലിയെക്കെ കൊണ്ട് വേറെ എന്തെങ്കിലും ക്യാമ്പിലേക്കോ അല്ലെ ഒര് കുടുംബ വീട്ടിലേക്കൊക്കെ പോവ്മ്പോ അവർക്ക് അതിന്റെതായിട്ടൊര് റിസ്ക് ഇണ്ടാവേ
ആഹ് പിന്നെ അത് മാത്രല്ല അവർക്ക് അതിന്റേതായിട്ടുള്ള സാഹചര്യം വേണല്ലോ അപ്പൊ ഒരു വേറെ സ്ഥലത്ത്ക്ക് പോയി നിക്കണങ്കി അതിനനുസരിച്ചു കാശ് വേണം അതൊക്കെ ഇപ്പല്ലാർക്കും വേണോന്നില്ലല്ലോ
ആഹ് അതന്നെ കൂട്ടത്തില് നമ്മള് നിന്ന് പോകുമ്പോ പിന്നെ പറഞ്ഞ നമ്മളെ വീട്ടില് നിക്ക്ണ സുഖം, സൗകര്യന്നും വേറെ എവിടെ പോയാലും നമുക്ക്‌ കിട്ടൂല അത്പ്പോ ഇയാക്കന്നെ അറിയാലോ ഇയാള് പഠിക്ക്ണ സ്ഥലത്താവുമ്പോ നമ്മള് വീടിന്റെ അത്ര പ്രൈവസിയോ സുഖോ അപ്പൊ ഫുഡ്‌ന്റെ കാര്യായാലോ ഒന്നും ഉണ്ടാവൂല്ലല്ലോ.
ഭക്ഷണം
ഭക്ഷണം അതാ ഞാൻ പറയണത് മെയിൻ ഭക്ഷണം ഞാന് അനിയത്തി അങ്ങനെ ഏഹ് വരെ പഠിക്കണ ആളാ എം ബി എ ക്ക് പഠിക്കണേ അപ്പൊ അവള് ഇതേപോലെ കർണാടക കർണാടക ആയിരുന്നു കർണാടക യൂണിവേഴ്സിറ്റിയില് അപ്പം ആഹ് കഴിഞ്ഞു കഴിഞ്ഞു അത് മൂന്നൊല്ലത്തെ പഠിപ്പ് കഴിഞ്ഞു ഇപ്പം ആളെ എൻഗേജ്മെന്റ് ആണ് കഴിഞ്ഞപ്പോ ഇവിടെണ്ട് ഇനിയിപ്പോ എന്തെങ്കിലൊക്കെ ആയിട്ട് കേറണം ന്നുള്ളതിലാണ് അപ്പൊ പഠിപ്പ് കഴിഞ്ഞ ആ ഒരു സ്ട്രെസ് ക്കെന്ന് മാറട്ടെ ഒന്ന് റീലീഫ് തരി ഇൻക് എന്നൊക്കേ പറഞ്ഞിരിക്കയാണ് കുറച്ച് ടൈം എടുക്കട്ടെ ക്കെ പറഞ്ഞിട്ട് കാരണം അവിടെ ഓക്ക് വീട്ടി വീട്ടിലെത്തിയാലേ ഫുഡിന് ഭയങ്കര ഒരു ആക്രാന്ത അവക്ക് നല്ല ഫുഡ് എന്ത് ഫുഡ് കണ്ടാലും അവൾക്കിഷ്ട്ടാ അപ്പൊ ഞങ്ങള് പറയും ചെയ്യും നീ ഇത്രയും പട്ടി പട്ടിണിയായിരുന്നോ ടോ ചോയ്ച്ചും അവരിതേപലെ കെറ്റിലൊക്കെ വെച്ചിട്ട് എന്തേലൊക്കെ ഇണ്ടാക്കി കഴിക്കും.
ഞങ്ങള് പിന്നെ ഹോസ്റ്റലല്ല സ്വന്തായിട്ട് റൂം എടുത്തിട്ട് അങ്ങനെ റെന്റിന് താമസിക്കേ
ആഹ് എന്നാലും നിങ്ങടെ ഇഷ്ട്ടത്തിന് റൂമിലെത്തിയാൽ ഫുഡൊക്കെ ഇണ്ടാക്കല്ലേ
ങ്ങള് ഭക്ഷണം ഞങ്ങള്ണ്ടാക്കിട്ടാ കഴിക്കാ മൂന്ന് രണ്ട് നേരത്തെ ഭക്ഷണം പക്ഷെ നമക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ ആഹ് നമ്മളന്നെ പോയിട്ട് എടുത്ത് കഴിച്ചാ അവിടെ ഒന്നും ഉണ്ടാവില്ല എന്നാലും നോക്കണം
അതാണ് പിന്നെ വീട്ടിലൊക്കെ ആകുമ്പോ നമ്മള് ഉമ്മിമാരൊക്കെ ണ്ടാവും നമ്മളൊന്ന് പഠിപ്പ് കഴിഞ്ഞു വന്നാലോ ജോ ബ് കഴിഞ്ഞു വന്നാലോ നമക്കൊന്ന് ഏഹ് ഫുഡ് ഇടുത്ത് തരാനോ ഇണ്ടാക്കി എടുത്ത് തന്നിട്ടില്ലെങ്കിലും ഇണ്ടാക്കിയെങ്കിലും വെച്ചിട്ടുണ്ടാവും
ആഹ് അതന്നെ മേശപ്പുറത്തൊന്ന് പോയി നോ ക്കിയ മതി എല്ലാം ണ്ടാവും ഡ്രെസ്സും തിരുമ്പണ്ടാ ഒന്നും ചെയ്യണ്ട
താ അതന്നെ അതായത് അവിടെക്കെ പോയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യ ആഹ് നമ്മളെ ഉമ്മി ബാപ്പി നമ്മളെ ഇപ്പോ ന്താ പറയാ റിലേഷൻഷിപ്പ് അങ്ങനൊക്കെയാ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യ കാരണം ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും വർക്കും, പഠിപ്പും പിന്നെ അതിന്റെ എടയ്ക്കൊരു ഫുഡ് ഇണ്ടാക്കലും ഒക്കെ
പിന്നെ ഇപ്പ പറയുമ്പോ ജീവിച്ച് ജീവിച്ച് അതിനോട്
ആഹ് പൊരുത്തപ്പെട്ടു ആഹ് അതാണ് അതെന്ത് സാഹചര്യായാലും അങ്ങനെയാണല്ലോ നമ്മള് പൊരുത്തപ്പെട്ട് പോവും
ആഹ് അതെ ഞാനൊക്കെ ആദ്യം വീട്ടിൽ നിക്കുമ്പോ പറുമ്പോ എനിക്ക് ഒരു ഭക്ഷണം പറ്റില്ല അത് പറ്റില്ല ഇത് പറ്റില്ല അത് പറ്റില്ല ആ കറി പറ്റില്ല ഈ കറി പറ്റില്ല ഒരു പ പറയും ഇപ്പെന്നാ എന്ത് തന്നാലും പറ്റും ഇപ്പ
കിട്ടുന്നോ അത് ഫുഡ് കഴിക്കൂലേ
അത് കൊഴപ്പല്ലമ്മ ഇഷ്ടാണ് അത് ഇഷ്ടാണ് കാരണം ഇപ്പ എന്റെ ഇവിടെപ്പ അത് കിട്ട കിട്ടിയ മതി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അവിടെ ആവുമ്പോ കറിക്ക് രുചി വേറെ ത് പോരാ മ്മാ ഇതെന്താന്ന് ഇന്ന് ഇത് ഉണ്ടാക്കിക്ക്ണ് ഇത്ക്ക് ഇഷ്
ആഹ് എരിവ് പോരാ അല്ലെങ്കില് പിന്നെ ഉപ്പ് പോരാ ഇത്ര ടേസ്റ്റ് ഇല്ല എന്താ ഉമ്മീ ഇതൊരു ടേസ്റ്റ് ഇല്ലാത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഉമ്മാർക്കൊരു മാർക്കൊരു ഇതാവും സംസാരാവും ഇന്റെ മോക്ക് ഇത് പറ്റൂല അപ്പൊ അവൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കട്ടെ അങ്ങനെയൊക്കെ ഒരു പറയൂല്ലോ നമ്മളൊക്കെ വീട്ടില് അതെ ആഹ് അതെ അതെ അതാണ് അതെ വില മനസ്സിലാവാനാവൂ
എന്താ
നമുക്ക് ഓരോരുത്തരെ വില മനസ്സിലാവും പറയാ നമ്മള് അവരില്ലാ നമ്മള് ആഹ് അവര് പിന്നെ ആഹ് ഒരു ഇതുണ്ടാവുമല്ലോ ഏഹ് ഇല്ലാത്തപ്പളും ഉള്ളപ്പോളുള്ള ആഹ് ഒരു അവസരങ്ങള് എങ്ങനെയാന്നുള്ളത് അവരെ വില മനസ്സിലാക്കാൻ പറ്റു
ഇപ്പോ നമ്മുക്ക് വയ്യാണ്ടൊക്കെയാവില്ലേ അപ്പൊ നമുക്ക് ഒരുപാട് തോന്നും ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽന്നൊക്കെ മീൻസ് ഇപ്പൊ എത്തിപ്പെടാൻ പറ്റിയ സാഹചര്യവൊന്നുവല്ലല്ലോ ആറേഴ് മണിക്കൂർ തന്നെ വീട്ടിലെത്താൻ പറ്റുവൊള്ളു അപ്പൊ നല്ല ഫ്രണ്ട്സ് അടുത്തുണ്ടാവുമ്പോ അതൊരു
ആഹ് ആഹ് അതാണ് അവിടെയല്ലേ നമ്മളെ ഫ്രണ്ട്ഷിപ്പിനൊക്കെന്ന് പറയണത് അങ്ങനെയൊക്കെ ഇപ്പോ നമ്മള് പോയി പഠിക്കും അപ്പോ നമുക്കവടെ നല്ല ഫ്രണ്ട്സോളന്നെ കിട്ടണം അല്ലെങ്കിൽ നമ്മള് ആ
അതന്നെ അയ്യോ ഫ്രണ്ട്സന്ന് പറഞ്ഞ് കഴിഞ്ഞാ ച സത്യം പറയാല്ലോ ഞാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് പോയിണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടുണ്ട്
പറയാൻണ്ടോ ശെരിയാണ് കാരണം നമ്മളെ കൂടെ എല്ലാത്തിനും നിക്കണ ഒരു ഫ്രണ്ട് ഇല്ലെങ്കില്
ആഹ് നമുക്കൊന്നിനും പറ്റില്ല്യാ
ഒന്നും പറ്റില്ല പിന്നെ അവടെ ഒറ്റപ്പെട്ട ഫീൽ ആയില്ലേ പിന്നെ അവിടെ എങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു
ആഹ് ഇപ്പൊ എല്ലാരും പറയില്ലേ ഒറ്റപ്പെട്ട് നമ്മളെല്ലാം നേരിടണംന്ന് പക്ഷെ അത് ഭയങ്കര പാടാണ്
പാടാണ് ആഹ് പിന്നെ നമ്മള് ഈ പറയണ പൊരുത്തപ്പെടുക എന്ന് പറയണത് അത് തന്നെയാണ് പക്ഷെ നമുക്ക് ഓരോ ദിവസം പിന്നെ അങ്ങനെ തള്ളി നീക്കാൻ പറ്റൂല ഒറ്റക്കാവുമ്പളേ കാരണം എല്ലാതും നമ്മള് ഒറ്റയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യാനോ ആകെകൂടെയുള്ള ഒരു സന്തോഷം തരണെ ഹോസ്റ്റല് ഇങ്ങനൊക്കെ ആകുമ്പോ നമ്മക്ക് ഫ്രണ്ട്സുകളാണ് കാരണം അനിയത്തി എപ്പോളും പറയും അവിടുന്ന് ബോയ് ഫ്രണ്ട്സ്കള് ക്ക് ഇങ്ങനെ പറയും കാരണം അവരാണ് എന്ത് കാര്യത്തിനും അവരാ ഉണ്ടാവ അല്ലെ പുറത്ത് പോയി ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ഇവര് ധൈര്യത്തിൽ വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റിയ കുറച്ച് ഫ്രണ്ട്സ്കളുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ അങ്ങനത്തെ ഒരു ഇതിലൊക്കെ രക്ഷപ്പെടാൻ പറ്റും
അതെ അപ്പൊ നമ്മൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യം വരില്ല
അതാണ്
ഇതാവുമ്പോ ടെൻഷൻ മീൻസ് ഒരാള് നന്നായില്ലേ നമുക്ക് എല്ലാം പോവും
ശെരിയാണ് ഏതായാലും അവിടെവിടുത്തെ മഴ പെയ്യട്ടന്നല്ലേ കാര്യം ഇങ്ങനെ ചൂടായാലേ പിന്നെ നമുക്ക് എനിക്കറിയാപ്പോ ഈ രണ്ട് മാസം ഞാൻ അനു ഇവിടെ ടെറസ് നുറൂൽ ടെറസ് ആയത് കൊണ്ട് റൂമില്ല മുകളിലേക്ക് എന്നിട്ട് എന്റെ മക്കള് ഒക്കെ എപ്പളും വെള്ളത്തിലായിരുന്നു വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല പക്ഷെ ചൂടോണ്ട് നമുക്ക് രാത്രി ഒന്നും രാത്രിയൊക്കെ എത്ര പ്രാവശ്യ മക്കള് ഉണരും അറിയോ വെള്ളം വേണം ഉമ്മീന്ന് പറഞ്ഞിട്ട് കാരണം ചൂടോണ്ടേ കുട്ടികളൊക്കെ ഇങ്ങനെ വിങ്ങുവാണ്
ആഹ് അതിൻ്റെ അപ്പുറത്ത് മരങ്ങളൊന്നും ഇല്ല്യാ
ഇല്ലേ മരങ്ങൾ ഇവിടെ പൊതുവെ ഫുള്ളായിട്ട് മാന്തി നമ്മള് ഈ വീടെടുക്കുന്ന ടൈമില് എന്താണ് നമ്മൾ ഇങ്ങനെ മാന്തി ഫുള്ള് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ട് വീടങ്ങ് വെക്കും പിന്നെന്താ പറഞ്ഞാ ചുറ്റുഭാഗം മരങ്ങൾ ഉണ്ടാവില്ല ഈ ചൂടുകാലം ആവുമ്പോളാണ് അതികം നമുക്ക് അതിന്റെ ഒരിത് വരിക എഫക്ട് വരിക
ആ അതന്നെ സത്യം അത് ശരിയാണ് ആഹ് അങ്ങനെയക്കെ അയിട്ട് ശരിട്ടോ ബായ്
ഉം ബായ്